എന്ത എന്ത വർ ത്ത ആ എന്താ
എന്ത് സുഖം തന്നെ നീ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാന് എന്തെല്ലാം ഫുഡാ ഇണ്ടാക്കാന്നുള്ളത് ആ ഞാന് എന്തുവാ ഞാൻ ഉണ്ടാക്കുന്നതില് ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് ബീഫ് ബിരിയാണി അത് ഞാൻ നല്ല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് അതെനിക്ക് നല്ല ഇഷ്ടമാണ് അതുപോലെ ചിക്കൻ ബിരിയാണി മന്തി എല്ലാ എല്ലാ സാധനങ്ങളും ഞാൻ ഇണ്ടാക്കാറുണ്ട് അത്യാവശ്യം അവിടെ നല്ല ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉണ്ടല്ലോ
വോയ്സിണ്ടാവു ആ ഒരു മിനിറ്റ് എന്നാ ഹലോ
ആ പറയൂ അപ്പൊ ഏഹ് അങ്ങനെയിള്ള ഫുഡ്സ് എന്നാ പിന്നെ ബീ ബിരിയാണി എനിക്ക് നല്ല ഇഷ്ടാണ് ഞാൻ ഇണ്ടാ ക്കിന്ന് വെച്ചിട്ട്, അതുപോലെ ചിക്കൻ ബിരിയാണി, ആ ബീഫ് ബിരിയാണി നമ്മള് സാധാ ബിരിയാണി വെക്കുന്നത് പോലെ തന്നെയാണ് വെ ക്കാറുള്ളത് അതില് കൂടുതലായിട്ട് ഞാനൊന്നും ചേർക്കാറില്ല പക്ഷെ ഞാന് എന്താ ഈ ചിലരൊക്കെ ഉള്ളി ഇണ്ടല്ലോ വല്ല്യുള്ളി നന്നായിട്ട് വാട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല ചിലര് അങ്ങനെ അങ്ങട്ട് ഇടും, അത് അതിന്റെ കൂടെ വെന്ത് പൊയ്ക്കോളും പറയും പക്ഷെ എനിക്ക് അത് അ നോട് യോജിപ്പില്ല അത്യാവിശ്യം നന്നായിട്ട് നമ്മളത് വേവിക്കണം അതെ കാണാൻ നന്നായി ഒടയുന്ന രീതിയിൽ വേവിക്കണം, നമ്മള് ഈ ഉള്ളി കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോ ഒടയുന്ന രീതിയില് ആക്കുവല്ലോ അങ്ങനെ ചെയ്താല് ആ മസാല ഒന്നൂടൊരു ടേസ്റ്റ് നിക്ക് തോന്നാറുണ്ട് അതെ നീ അങ്ങനെ എന്തെങ്കിലും വ ണ്ടാക്കോ?
എനിക്ക് താല്പര്യം ണ്ട് പക്ഷേ എനിക്ക് അറിയൂരാ
അപ്പൊ എന്താ പഠിച്ചുകൂടെ വീട്ടില് ഉമ്മയൊക്കെ ഉണ്ടാക്കില്ലേ?
ആ അത്
അപ്പൊ ഉമ്മാനോടൊക്കെ ചൊ ഉമ്മാന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് പഠിക് ത്യാ മൊല്ലോലേ
ക്കെ ണ്ടാക്കും.
എന്തെല്ലാ ണ്ടാകാറ്ണ്ട്?
എന്തെല്ലാം ണ്ടാകാറ്ണ്ട് ന്ന് ചോയിച്ചാല് ഞാന് എന്താ ഫ്രഞ്ച് ഫ്രൈസ് ണ്ട ക്കും മുട്ട പൊരിക്കും
പ്പം നമ്മളെ ചെറിയ കുട്ടികള് ക്കും കൂടെ അറിയുന്ന കാര്യങ്ങളല്ലേ. അല്ലാതെ വേറെന്തെങ്കിലും ക്ഷെ നമ്മള് ഈ ഫുഡ്‌ ണ്ടാക്കാന്നർഞ്ഞൽ അത്ര മോശ് ഇപ്പയ്ത്തെ കാര്യവൊന്നുല്ല ഒരത്യാവിശ്യം ബുദ്ധി വിവരം ള്ളോർക്ക് മാത്രം ചെയ്യാൻ പൈ പറ്റുന്ന ഒരു കാര്യായിട്ടാ എനിക്ക് തോന്നുന്നേ
അതങ്ങനെ ഇണ്ട് എനിക്കതില്ലാനല്ല പറയുന്നത് എനിക്കതിലേക്കൊന്ന് തിരിയാനുള്ള ഒ രു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല
ക്കുവാരുന്നുന്ന് തോന്നുല്ലേ ഇപ്പൊ
അതെ അപ്പോ ഇനി അതൊക്കെ ഒന്ന് നോക്കണം
ഇപ്പ സമൂഹത്തിലിപ്പം മാര്യേജിനെ കുറിച്ചുള്ള നിങ്ങളുടെ
പണ്ടത്തെ ത്തെ മാര്യേജ് ഇപ്പഴത്തെ മാര്യേജ് അങ്ങനെ വെച്ചിട്ടാണോ?
അങ്ങനെ ആ അങ്ങനെയും പിന്നെ അത് അത്പോലെ നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടാകുമല്ലോ എങ്ങനെ ഉള്ള ആള് വേണം എങ്ങനെ ഉള്ള ആളെയാണ് നിങ്ങൾ സ്വീകരിക്കു അങ്ങനെക്കെ ഒരു കോൺസെപ്റ്റുകൾ ഉണ്ടാകുമല്ലോ അതൊന്ന് പറയാമോ
പണ്ട് ഇതേ ഇപ്പൊ എന്താ സ്ത്രീധനം ഒക്കെ ചോദി
ആ അതെ സ്ത്രീധനം നിർബന്ധമായിരുന്നു അന്ന്. ഇ സ്ത്രീ അന്നത്തെ കാലത്ത് സ്ത്രീധനം കൊടുക്കാനില്ലാത്ത കുട്ടികളെ കെട്ടിച്ച് പോകാറില്ലായിരുന്നു.
ആഇല്ല പോകാറില്ലായിരുന്നു. എന്നാലിപ്പം വെച്ച് നോക്കുമ്പം സ്ത്രീധനം വേണ്ട. എ പെണ്ണിനെ കിട്ടിയാ മതി.
അതെ അതെ സത്യാണ്. ഇപ്പം പെണ്ണിനെ കിട്ടാനില്ല. നിങ്ങൾ പറഞ്ഞത് സത്യമായ ഒരു കാര്യമാണ്. ഇപ്പം പെൺകുട്ടികൾക്ക് ഒക്കെ നാ ആ കൊറച്ച് ബോധം വിവരൊക്കെ വെച്ചിട്ടുണ്ട്. അവരിപ്പം അവർക്ക് പഠിക്കാ പഠിക്കണം ഒരു നിലയിലെത്തണം. ജോലി വേണം ആ ഒരു ചിന്താഗതിയാണ് ഇപ്പത്തെ പെൺകു കുട്ടികൾക്ക് ഒക്കെ അവര് അതെ അതെ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ തണ്ട്, പിന്നെ അന്നത്തെ കാലവും അങ്ങനെ യാണ്. അവര് എല്ലാവരും പറയുന്നതും അങ്ങനെ യാണ്. വേഗം കല്യാണം കഴിക്കണം
അതെ പതിനെട്ട് വയസാവുമ്പഴേ
അതെയ എന്നിട്ട് ആ പെൺകുട്ടികൾ ആ വീട്ടിൽ കിടന്ന് ബുദ്ധിമുട്ട നിങ്ങളിപ്പം ഇപ്പൊ മാരേജിനെ കുറിച്ചു ആലോചിക്കുന്നുണ്ടോ ഇനിമാരേജ് ചെയ്യുകയാണെങ്കിൽ തന്നെ എങ്ങനെയുള്ള ഇരു പാർ വേണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്.
എനിക്ക് അതിനെ കുറിച്ചൊരു ധാരണ ഇതുവരെ വന്നിട്ടില്ല, ഞാനിപ്പൊ നിലവിലൊന്നും നോക്കുന്നില്ല
ഓക്കെയ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ വേണെന്നല്ല പക്ഷെ, എന്നാലും നമുക്കൊരു ഇത്ണ്ട് ഉണ്ടാവല്ലോ അങ്ങനെ കെയർ ചെയ്യുന്ന ഒരാളാവണം അല്ലെങ്കിൽ ഒരു ഓരോ ഇത്ണ്ടാവുമല്ലോ എങ്ങനെയാണ് ആൾ വേണ്ടത്
എനിക്ക് എനിക്കങ്ങനെ ഒരു കോൺസെപ്റ്റ് റ്റ് കാര്യൊന്നുമില്ല ഞാന് മൊത്തത്തില് ഗേൾസിനെ വെച്ച് ച്ചിട്ട് ഇപ്പത്തെ ലൈഫ് പണ്ടത്തെ ലൈഫ് ഒക്കെ വെച്ചിട്ട്ഞാൻ വേണെങ്കില് പറയാം ഇപ്പോ ഇപ്പൊന്ന് വെച്ചാല് എന്താ പണ്ടൊന്നും പെൺകുട്ടികളെ എ ന്താ പഠിപ്പിക്കുന്ന് പറയുവെങ്കിലും പഠിപ്പിക്കാനൊന്നും വിടൂലേനി ഏ
ട്ട് കെട്ടി കൊണ്ടന്നിട്ട് പിന്നെ ക്കാനാണ് ആ അ പ്പെകുട്ടികളന്ന് പറഞ്ഞാ വീട്ടിലെ പണിയെടുക്കാൻ വേണ്ടി ട്ട് മാത്രാണ് ആ ഒരു ആ ഒരു രീതിയിലായിരുന്നു അന്ന് പക്ഷെ ഇന്നി പ്പൊ കാലഘട്ടത്തില് അതൊക്കെ നന്നായിട്ട് മാറി ഇന്നിപ്പോ പഠിപ്പിക്കുംന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് പഠിക്കാതിരുന്ന ആ പെൺകുട്ടി ആ വീട്ടിൽ നിൽക്കില്ല അവൾ അവളുടെ വീട്ടിലോട്ട് പോവും അതുകൊണ്ട് തന്നെ ആരിപ്പോ ആ കാര്യം പറഞ്ഞ് പറ്റിക്കുന്നില്ല
ഇൽ അ അതെ ഇപ്പൊ എല്ലാ മേഖലകളിലും സാമൂഹ്യ സാമ്പത്തിക രാഷ് ട്രീയ മേഖലകളിലെക്കെ സ്ത്രീകളെന്നേണ്പ്പൊ മുന്നോ
ആ അതെ അതെ ഇപ്പൊ മുന്നോട്ടായിട്ട്ണ്ട് പണ്ടൊന്നും അങ്ങനെല്ലാര് ന്നു സ്ത്രീകൾടെ പേര് അങ്ങനെ കേൾ ക്കാറില്ലായ്ര്ന്നു രാഷ്ട്രീയത്തിലായാലൊന്നും അ അങ്ങനെയൊന്നും അറിയപ്പെട്ന്ന സ്ത്രീകൾ കാെറ സായ് കൊറവായ്ര്ന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലാ ആ സ്ത്രീകൾ നന്നായിട്ട് രാഷ് ഷയത്തിലായാലും എന്ത് കാര്യങ്ങൾലായലും സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ട്ണ്ട്
അ സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ട്ണ്ട് ഇപ്പൊ എല്ലാ മേഖലകൾലും അവരെന്നെയാണ് കാണ്ന്നതും
അതെ അതെ ആ അതുപോലെ ആ പറയൂ നിങ്ങൾ പറഞ്ഞാേ കാെഴ് പറയൂ
ആ അത്പോലെ തന്നെ എന്താ ഏ സ്ത്രീകള് എ ഇപ്പഴും പല പ്രശ്നങ്ങളും നെലനിൽ തിന്ന്ണ്ട്
അതെ അതെ അതെ ഇപ്പഴും ഓരോരുത്തരും അത്രയും ബുദ്ധിമുട്ടിലൂടെ ജീവിച്ച് അ പോകുന്ന ആളുകളുമുണ്ട്
ആ അതെ എന്നാ വീട്ടുകാര് നിർ നിബന്ധത്തിന് കല്യാണം കഴിക്കും പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ അത് വീട്ടുകാരെ അറിയിച്ചാൽ കൂടുതൽ വിഷമാവല്ലോ വിചാരിച്ച് സഹിച്ചു പിട്ച് നിന്ന് അത് പിന്നെ ആത്മഹത്യക്ക് വരെ കാരണാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോ നീങ്ങികൊണ്ട് നിക്കുന്നത് പിന്നെ
അതെ ഇപ്പൊ ഇപ്പഴത്തെ പെൺകുട്ടികള് കാണാ അവർക്ക് പിന്നെ കൊ അവർക്ക് ഇപ്പ വെച്ചാൽ അധിക പെൺകുട്ടികൾക്ക് അവർ ഒര് ധൈര്യമുണ്ട് അങ്ങനെണ്ട് കാരണം പണ്ടായിര്ന്നു എല്ലാം സഹിച്ചു നിൽക്ക പക്ഷെ ഇല്ലാന്നല്ല ഇപ്പഴുംഅങ്ങനെ സഹ് നിൽകുന്നവരുണ്ട് അതുകൊണ്ടണല്ലോ നമ്മളിപ്പോ ഒത്തിരി ആത്മഹത്യകളെ കുറിച് ല്ലോ വാർത്തകൾ അധികം ആത്മത് ആ അതെ ആത്മ ട്ട്യേളെ കുർച്ച് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പൊന്നാരെട്ത്ത് കണ്ടിട്ടുള്ള വാർത്തയരുന്നു ഒന്നര വയസ്സുകാരനായ കുട്ടിയെ അതിന്റെ സ്വന്തം അമ്മ അമ്മയും രണ്ടനഛനും കൂടെ അഹ് അതൊക്കെ ഒരിക്കലും ആക്സെപ്റ്റെയ്യാൻ കഴിയൂല
ആ അതെ ഒറ്റക്കും പയ പയ്യാത്ത കാര്യം തന്നെയാണ് ഉം കാരണം അതെ ചുറ്റുവട്ടത്തെ കാ നം നമ്മൾ മാതൃത്വംന്ന ക്കെ പറയുന്നത് അ ത്രേം ദൈവം തരുന്ന ഒരു അനുഗ്രഹ ആണല്ലോ
ഗ്രഹമാണ് അത്രയും ബുദ്ധിമുട്ടി വേദന സഹിച്ച് നമ്മളൊരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് ആ കുഞ്ഞിനെ അങ്ങനെയൊക്കെ അത്രയും അതും അത്രയും ബുദ്ധിമുട്ടിച്ചിട്ടാണാ കുഞ്ഞിനെ ഈ ലോകത്ത്ന്ന് പറഞ്ഞയച്ച്
പറഞ്ഞയച്ചിട്ടുള്ളത് അ പ്പൊ അതൊക്കെന്ന് പറഞ്ഞ വളരെ ക്രൂരായിട്ടുള്ള ഒരു കാര്യാണ്.
അതെ അ നമ്മുടെ ഞാൻ പറയാ അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ നല്ല നല്ല എന്തെങ്കിലും ശിക്ഷ കൊടു ക്കണം അല്ലാതെ കൊറെ ജയിലിലിടാ അവിടുന്ന് ഇപ്പൊ പണ്ട് ഗോവിന്ദ ചാ ഗോവിന്ദ ചാമി വന്ന പോലെ അതൊണ്ടൊന്നും കാര്യല്ല. നല്ല രീ യ്യ്ല്ള്ളെ ശിക്ഷകൾ കൊടു ക്കണം.
അതെ ശിക്ഷ വേണെങ്കി തൂക്കുകയറ് വരെ കൊടുക്കാ ആ രീതിയിലാണ്
അതെ ഒറപ്പായിട്ടു ന്നാലൊരു കുഞ്ഞിൻ്റെ ജീവനാണ് അവരടെ എടുത്തിട്ടുള്ളത് ന്നൊ തൂക്കുകയർ നിർബന്ധായിട്ട് കൊടു ക്കണം ന്നാണ് ഞാൻ പറയുന്നത്
അതെ ഞാനും അത് തന്നെയാണ് പറയുന്നത്
അതുപോലെ തന്നെ ഞാൻ വേറൊരു ഇൻസ്റ്റേല് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിയെ അതും ഈ ഈ ഒരു പ്ര അത് ഒമ്പത് മാസം എട്ട് മാസം ഉള്ള ഒരു കുഞ്ഞിനെ അ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. ആ കുട്ടിയെ എടുത്തിട്ട് അയാള് നിലത്തോട്ട് ഇങ്ങനെ എറിയ
അതെ അ ആഹ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെന്ന് പറഞ്ഞാൽ പ്പ സമൂഹ ആ പറഞ്ഞോളു
അപ്പോ അത് കണ്ടിട്ട് ൻക്ക് ഭയങ്കരായിട്ട് സത്യായിട്ടും ഭയങ്കര യിട്ട് വെഷമായിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ പിന്നെ കേട്ടു അയാളെ എൻകൗണ്ടർ ചെയ്തു എന്ന് പറഞ്ഞു അവർ സന്തോഷം അയ അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലാതെ അവര് വെറുതെ ജയിലിലോട്ട് പറഞ്ഞയച്ചിട്ട് കാര്യ ല്ല ഒന്നും സം ഭവിക്കില്ല അവിടെ പോവും കുറച്ച് കാലം നിൽക്കും അവര് ഒന്നൂടെ തടിച്ച് കൊഴുത്ത് ഇങ്ങോട്ട് വരും
അതെ അപ്പൊ ഇതിനൊക്കെ വേണ്ട രീത് തീലെന്നെ മുൻ ന്നോട്ട് പോകണം ന്നാണ് ഇനി ആർക്കും ഇങ്ങനത്തെര അവസ്ഥ വരാതിരിക്കുന്ന രീത് തിലാവണം
അതെ ആ ഇ ഇതെന്താന്നറിയോ നമ്മള് നിയമത്തെ പേടിയില്ലാത്തതുപലെയാണ്
അതെ
എന്ത് ചെയ്താലും കുഴപ്പല്ലാത് നല്ല രീതിയിൽ ചില കുറ്റവാളികളൊക്കെ കുറ്റം ചെയ്തിട്ട് പോലീസ് പിടിച്ചോണ്ട് ഓഉമ്പോ ചിരിച്ചിട്ട് പോഉന്നതെതെ കാണുമ്പോ അത്രയും പുച്ഛിക്കാണല്ലോ നമ്മുട് ടെ നിയമവ്യസ്
അതെ നിയമവ്യവസ്ഥ പുച്ചിക്കാണ്
ഉ ഇ അത് പൊലെ ആ എന്താ പർഞ്ഞേ?
ആ അതെ അതെന്നെ പറയാണിപ്പോ ഓരോ ദൈവം തന്നെ അനുഗ്രഹത്തെ നമ്മളില്ലാണ്ടാക്കാണ് ചെയ്യണേ ഇപ്പൊ ഓരോ അച്ഛനമ്മമാരും കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് വഴിപാടും ഓ രു പ്രാർത്ഥനകളായിട്ട് നടക്കുമ്പോ ഇവിടെ
ഷങ്ങൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവര്ണ്ട് അതിന്റെടെലാണ് ഇങ്ങനെയുള്ളവര് ഓരോന്ന് ചെയ്ത് കാട്ടിക്കു
അതെ അ ഇവർക്കൊക്കെ വേണ്ട രീതിയിലുള്ള നടപടി എടു ത്താ മതി
അതെ പക്ഷെ എത്രയോ അതുപോലെ തന്നെ എന്താ ഈ സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന്ഇത് ഇതുംപ്പതിൽ പെട്ടതന്നെയാണ് അതുപോലെ തന്നെ എത്രയോ ഉണ്ടല്ലോ സ്വന്തം അമ്മമാര് തന്നെ കുഞ്ഞുങ്ങളെ കൊ കൊ കൊല്ല കൊല്ല എന്നൊക്കെ പറയുമ്പോ അവരുടെയൊക്കെ ഒരു കഴിവ ത്രയാരിക്കും? ഏതെങ്കിലും ഒരു പുരുഷന്റെ കൂടെ പോകൻ വേണ്ടിട്ട് അതെ അങ്ങനെയുള്ളവരെ ക്കെ എന്താ ചെുകുത്താൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്ക വേണെങ്കിൽ.
അതെ അത് തന്നെ.
ഇപ്പൊ ഈ സ്ത്രീധനത്തിന്റെ കേസിൽ തന്നെ നമ്മൾ പണ്ടൊരു വിസ്മയന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി അത് ഓർമ്മയുണ്ടോ ആ കുട്ടി മരണപ്പെട്ടിട്ടുള്ളത് നൂറ് പവനം അതിലേറെ എത്രയോ കൊടു ഒരു വണ്ടിയൊക്കെ കൊടുത്തിട്ടാണ് ആ കുട്ടിയെ കെട്ടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നത്. ആ കു ആത്മത്യ ചെയ്യേണ്ടി വന്ന അപ്പൊ അതെന്താ? അത് പോരാഞ്ഞിട്ട് അങ്ങനെയൊക്കെ എന്തിനാണ് അങ്ങനെയൊക്കെല്ലേ നമുക്കൊന്നും ആ അക്‌സെപ്റ് ചെയ്യാൻ കഴിയില്ല അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ
ഇല്ല ഒരിക്കലും അസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെവർക്കൊന്നും പെണ്ണിനെ കൊടുക്കരുത്
പെണ്ണ് പക്ഷെ എത്ര ഇനി പെണ്ണ് കൊടുക്കരുതന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ അവരുടെ ജീവൻ പോയില്ലേ അവര് അവര് അവരുടേത് കഴിഞ്ഞു ആഹ് അമ്മക്ക് അതുപോലെ മക്കളുണ്ടെങ്കി ആ മക്കൾക്കുമാണ് നഷ്ടം വരരുത്
ഇത് ഇനി മറ്റൊരാൾക്ക് വരുന്ന രീതിൽ ആവരുത് ഇനി ആ ശരി ശരി ഓക്കെ ശരി